ഹലോ
ആഹ് എന്തക്കെ വർത്താനം?
നല്ല വർത്താനം. താങ്കൾക്ക് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്?
ആഹ് കേൾക്കുന്നുണ്ട്. പൊറത്ത് നല്ല അതിശക്തമായ മഴയാണ്. എന്നാലും കേൾക്കുന്നുണ്ട്.
അതെ, ഇവിടെയും പൊറത്ത് അതിശക്തമായ മഴയാണ്.
ആഹ് ഇന്ന് മുഴുവൻ മഴയായിരുന്നല്ലോ ല്ലേ?
അതെ അതെ, ഇന്ന് മുഴുവനും മഴയായിരുന്നു. പ്പൊ മഴയില്ലാത്ത കൊറേ സ്ഥലങ്ങളുണ്ട്
അതെ. പ്രളയത്തിന് സാധ്യതയുണ്ടോ? താങ്കള് താങ്കളുടെ അഭിപ്രായം എന്താണ്?
പ്രളയം നമ്മൾക്ക് നല്ല നല്ലൊരു അവസ്ഥയാണ്. എന്നിരുന്നാലും നമുക്ക് ധാരാളം ഏഹ് കാര്യങ്ങള് നമുക്ക് ലഭിക്കും അതിലൂടെ
അതെ അതെ. പക്ഷെ കഴിഞ്ഞ വർഷ ങ്ങളെ അപേക്ഷച്ച് നോക്കുമ്പോ മഴ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം മഴ ഇപ്രാവശ്യം വളരെ കൊറവാണെന്നാണ്, പക്ഷെ ആളുകള്ക്കെ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് മഴ വന്ന് കൂടിയാല് പ്രളയം വരാൻ സാധ്യത ഉണ്ടെന്നാണ്. പക്ഷെ, ഈ ഈ വരൾച്ച ഉണ്ടാകാൻ സാധ്യതയുള്ള വെറും മഴകൾ മാത്രാണ് ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നത്.
അതെ, ഞാനും അത്‌ തന്നെണ് മനസ്സിലാക്കാൻ സാ ആക്കുന്നത്. കാരണം ഈ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ് ഈ ഭൂമിയിൽ ഇങ്ങനെ വരണ്ടിരിക്കുന്ന സമയത്ത് ഭൂമിയിലേക്ക് വന്ന് പതിക്കുകയും അതിന്ന് നമുക്ക് ധാരാളം കാര്യങ്ങൾ ലഭിക്കാണ്ട് റെഡിക്കൊരു പ്രണയിനി ധാരാളം സമയത്തെ വിരഹത്തിന് ശേഷം തന്റെ കാമുകന്റെ അടുത്തേക്ക് പോകുന്ന ഒരു പ്രതീതിയാണ് മഴ വീണ്ടും ഭൂമിയെ ചുംബിക്കുന്ന അവസ്ഥയിലുണ്ടാകുന്നത്, അല്ലേ?
അതെ അതെ. താങ്കളൊരു ക കവിയാണെന്ന് എനിക്ക് തോന്നുന്നു.
ശരിയാണ്. ക്ക് ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഓരോ കവിമുഖങ്ങളുണ്ട്, ഈ കവിമുഖങ്ങള് നമ്മള് മനസ്സിലാക്കുന്നടത്താണ് നമ്മൾ അത് തിരിച്ചറിഞ്ഞതിനനുസരിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും കവിയാകുന്നത്. പഠിക്കും ഓരോരുത്തരും. ജന്മനാവന്റെ ഉള്ളില് ഇതൊക്കുള്ള വാസന ഉ എന്നാണ് ഞാൻ മനസിലാക്കുന്നത്.
പക്ഷെ ഒരു സത്യ സത്യാവസ്ഥ എന്താന്ന് വെച്ചാല് പലർക്കും മഴ ഒരു കവിതയാണ് അല്ലെങ്കിൽ കവി കവികൾക്കൊക്കെ കവിത എഴുതാനുള്ളൊര് ആശയാണ് മഴ എന്നുള്ളത്, പക്ഷെ ഒരുപാടാളുകൾ ക്ക് മഴ ഒരുപാട് ആളുകൾക്ക് മഴ കാണുമ്പോ ഭയമാണ്. കാരണം നമുക്കറിയാം പ്രളയ പ്രളയങ്ങളിലും അതുപോലെ മണ്ണിടിച്ചിലും അതുപോലുള്ള ഈ അ പ്രകൃതി ദുരന്തങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ അപകട സാധ്യത മേഖലകളില് ഒരുപാട് ആളുകള് ജീവിക്കുന്നുണ്ട്. മഴ പെയ്താല് തന്റെ ആവാസവ്യവസ്ഥ പോലും നഷ്ടപ്പെടുമോന്ന് പേടിച്ച് കാണ്ട് ഒരുപാട് ആളുകള് ജീവിക്കുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മഴ എന്നുള്ളത് ഒരു വലിയൊരു ഭീഷണിയാണ് അവർക്ക്.
ശരിയാണ്, ശരിയാണ്. സത്യത്തിൽ മ ഹ് മനുഷന്മാരുടെ ഒരവസ്ഥയാണ് ഇത് മനുഷന്മാരു വെള്ളല്ലാത്ത സമയത്ത് അതിയായിട്ട് മഴയെ ആഗ്രഹിക്കും. എന്നാല് മഴ പെയ്ത പിന്നെ മനുഷ്യൻമാരുടെ ഭയം എന്ന് വെച്ച് ച്ച് കഴിഞ്ഞാൽ ഈ മഴ ഇനി മാറിയത് പ്രളയത്തിലേക്ക് നയിക്കുമോ എന്നൊരു ആശങ്കയാവും. അവരുടെ മുമ്പില്ണ്ടാവ. ഇത്തരത്തില് മനുഷ്യൻമാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രവും വിചിത്രമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെ
അതെ അതെ അതെ ശരിയാണ്. അത് മനുഷ്യന് മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ. ഇപ്പോ നമ്മള് ഒരു വി തന്നെ ഒരു വ്യക്തിയോട് കൂടുതലായിട്ടുള്ള സ്നേഹം കൂടുമ്പോ അത് പുറത്തു നിന്ന് കാണ് ണ പോലെ അവര് എന്തെങ്കിലും അത് മോശമായി ട്ടുമാത്രേ ചിത്രീകരിക്കുള്ളൂ. അതേപോലെ തന്നെയാണ് മഴയും, മഴയെ മ്മള് ഇപ്പൊ മഴ ഭയങ്കര വെയിലാണെന്ന സമയത്ത് ഒരു മഴ പെയ്തിരുന്നെങ്കില് എന്നാഗ്രഹിച്ചു പോകും. മഴ പെയ്യുകയാണെങ്കിൽ മഴയെ ശപിക്കും. അത് അത്‌ മനുഷ്യന്റെ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള സ്വഭാവാണ്. പിന്നെ ക്ക് അത് അതിന് പുറമെ ഈ കുട പിടിക്കാനുള്ള മടി അതുപോലെ ചില ആളുകളൊക്കെ ഉണ്ട് കുട ബാഗിൽ നടക്കുന്നുണ്ടാവും പക്ഷെ എന്നാലും മഴ പെയ്താലും അത് പുറത്തെടുക്കാനോ അത് നിവർത്തി നടക്കാനോള്ളരു മടിയാണ് ആ അങ്ങനത്തെരു മടിയുള്ള ഒരു ജനറേഷനാണ് നമ്മുടെ കാലഘട്ടം
അതെ വളരെ വളരെ ശരിയാണ് മാത്രമല്ല ഞാങ്ങനെ ഓർത്തുപോയി ഞാൻ അപ്പൊ കഴിക്കാൻ മഴയുടെ സമയത്ത് ഞാൻ ചിറാപ്പൂഞ്ചിൽ പോയിരുന്നു നമുക്ക് ഏകദേശം ഒരു വർഷത്തിൽ അധിക സമയവും മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപ്പൂഞ്ചി വളരെ സുന്ദരമായി പ്രകൃതി രമണീയമായ ഒരു ഏരിയാണ് ആ ഹൈ റേഞ്ചിലൂടെയും ആ മരങ്ങൾക്കിടയിലൂടെ നടക്കാൻ തന്നെ ഭയങ്കര രസമാണ് പക്ഷെ എപ്പോഴും മിന്നല് നമുക്ക് പ്രതീക്ഷിക്കാം ചിറാപുഞ്ചി ഏരിയയിൽ
ആ ഈ മഴ മഴ ശരിക്ക് ഒരു അപകടകരമായിട്ടുള്ള കാര്യല്ല പക്ഷെ അതിന്റെ കൂടെയുള്ള മിന്നല് കാരണം ഒരുപാട് ആളുകൾക്ക് മരണം സംഭവിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോടുത്ത് അറിഞ്ഞു വത് നാലഞ്ച് ഏ ചെറുപ്പക്കാരായ സുഹൃത്തുക്കള് ഒരു ഒരു സ്ഥലത്ത് ഉയർന്ന പ്രദേശത്ത് പോകയായിരുന്ന ഒരാള് ഇടിമിന്നൽ ഏൽക്കുകയും ഇ മരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോ ഈ മഴ എന്നുള്ളത് ഒരു പ്രകൃതി ചി ചിലർക്ക് അത്‌ അനുഗ്രഹമാണെങ്കിലും ചില സമയങ്ങളിലിൽ അനുഗ്രഹങ്ങൾ മാറിയിട്ട് അതൊരു വലിയൊരു അപകട അപകടകരമായ അവസ് ആയിട്ട് ആയിട്ട് മാറുന്നത് ഏറ്റവും ശ്രദ്ധയിൽപെടുന്നുണ്ട്
അതെ അതെ അതെ അത് വളരെ ശരിയാണ് നമുക്ക് ഓരോ വസ്തുവും ചിലപ്പോൾ അതിന് പല മുഖങ്ങളുടെ ആ മുഖങ്ങൾ ചില സന്ദർഭങ്ങളിൽ മാത്രം നമുക്ക് മനസ്സി ചലാക്കാൻ സാധിച്ചയുള്ളൂ പക്ഷേ ഒരു ഈ ഇടിയും മിന്നലൊക്കെ ഈ ഇടിയിൽ അത്രയും ഊർജ്ജമുണ്ടെന്നാണ് ശാസ് ചിത്രം പറയുന്നത് ആ ഊർജ്ജം അങ്ങനെ നമുക്ക് ശേഖരിച്ച് വെക്കാൻ കഴുകയാണെങ്കിൽ തലമുറക ഉള്ളോട ഉള്ളോളം ഉള്ള ഉള്ള ഒരു ഈ കറന്റ് അല്ലെങ്കിൽ എലക്ട്രിസിറ്റി ഉപയോഗ യോഗം നമുക്ക് അത്രയും സൂക്ഷിക്കക്കാം. ക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പൊ ഡാമുകളിലും മറ്റു കാ അടിയന്തരമായി യന്ത്രങ്ങളിൽ എത്ര തന്ന നമ്മൾ വൈദ്യുതി ഉൽപാദിക്കുന്നുവോ അതിന്റെറെക്ക എത്രയോ ശതഗുണീഭവിച്ച കണക്ക് നമ്മള് വൈദ്യുതി ഇടിയും മിന്നിലിടെയ്യ്മ് ശേഖരിക്കാൻ സാധി മായിരുന്നു ഇതുതന്നെ നമുക്ക് കൃത്യമായി രീതിയിൽ സ്വീകരിക്കാനുള്ള യന്ത്രങ്ങൾ നമ്മുടെ കൈക്കൽ ഉണ്ട് ഇരുന്നെങ്കിലും.
അതെ അതെ അത് ശരിയാണ് അതുപോലെ തന്നെ മഴവെള്ളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒരു നേരിട്ട് മേഘത്തിൽ നിന്ന് രേ രൂപപ്പെട്ട് നേരിട്ട് മേഘത്തിൽ നിന്ന് ഉറ്റി വീഴുന്ന ആ മഴവെള്ളത്തില് ഒരുപാട് രോഗങ്ങൾ വരെ ശമനം ണ്ടെന്ന് നമക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എ നമ്മടെ ഈ മരങ്ങള്ക്ക് ചുവട്ടികന്നൊക്കെ നന്നിട്ടണ്ട് കാടുകളിൽ നിന്നൊക്കെ നോക്കുമ്പോൾ അത് ഇലകളിലൊക്കെ തട്ടിയിട്ട്. ഇലകളിൽ പല മോശമായ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിൽ നിന്നൊക്കെ തട്ടിയിട്ട് ആണ് മേഘം അടിയിലേക്ക് വരുന്നുണ്ട് ഇത് അങ്ങനെയൊന്നും അല്ലാതെ നേരിട്ട് മേഘത്തിൽ നിന്നൊരു നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ആകാശം ആകാശത്തിൽ നിന്ന് നേരെ മേഘത്തിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് അത് നമ്മുടെ അത് നമ്മള് കുടി ക്കുകയാണെങ്കിൽ അത് നമുക്ക് ഒരുപാട് ആരോഗ്യത്തിന് വളരെയധികം ഉപകാരപ്പെടുന്ന സംഭവമാണ്. അതേപോലെ തന്നെ മഴ കൊള്ളൽ നമ്മള ഈ ചില രക്ഷിതാക്കളൊക്കെ കുട്ടികളെ പറഞ്ഞഞ് പേടിപ്പിക്കും ജലദോഷം വ ഒരു പനി വരുന്നൊക്കെ അത് മഴയുടെ ചാറ്റിലോ അല്ലെങ്കിൽ അതിന്റെ ചില ഭാഗങ്ങളും മാത്രം സ്പർശിക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്ന പ്രശ്നമാണ്. നേരെ മറിച്ച് ഒരു മഴ തുടക്കം മുതൽ ഒടുക്കം വരെ നിന്ന് കൊള്ളുകയും ശക്തമായ മഴയിൽ മുഴുവൻ നേരം നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചടത്തോളം അവനക്കൊന്നും ഉണ്ടാവുന്നില്ല നമ്മുടെ മം ഒരുപാട് കാലം മുന്നേ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ച ഒരു കാല ഒരു കാലത്താണ് നമ്മളിപ്പോള്ളത്
ശരിയാണ് അതിന്റ അ അഭിപ്രായത്തിൽ മനുഷ്യന്മാരെ ശീലമാണ് നമ്മൾ ഇപ്പോ ഒരു ഒരാള് ഒരു ചെറുപ്പംമുതലേ മയത്ത് പൂർണ്ണമായി നിന്ന് ശീലിച്ച ആളാണ് അവർക്ക് രോഗമുണ്ടാവില്ല പുറടിക്ക് വൈദ്യന്മാരൊക്കെ വൈദ്യത്തില് പറയുന്നത് ഒരാള് കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അത് തോർത്താൻ പാടില്ല എന്ന തല തോർത്താ നമ്മൾ അത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയാറുള്ളത് അത് സ്വയം ഉണങ്ങിപ്പോകണം ഇതങ്ങോനും ശിലായി ആള് ചെയ്യുകയാണെങ്കില് അവർക്ക് ഒരിക്കലും രോഗമോ ജലദോഷമോ ഒന്നും വരില്ല പക്ഷേ ഇത് നമ്മൾ ശീലം ഇല്ലാത്ത ഒരാളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടുമ്പൊ തല തർത്തായിന്ന് അവനക്ക് നീരിറങ്ങും മറ്റ അസുഖങ്ങൾ വരുന്നത് ഉറപ്പാണ് ഇതേപോലെ തന്നെ മഴത്ത കുളിക്കുന്ന അവസ്ഥയും. നമ്മളെ മക്കളെ പരമാവധി നമ്മള് മഴയത്ത് ഇറക്കാതിരിക്കും പക്ഷെ മഴയുടെ ശാസ്ത്രീയ വ കഴിഞ്ഞാല് മഴയുടെ തുടക്കത്തിലുള്ള വെള്ളം അത് കുറച്ച് രോഗങ്ങള ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യമാണ് പറ എന്നിരുന്നാലും ഈ മഴ നമ്മൾ കൃത്യമായ രീതിയിൽ എന്തും ഒരാൾ മഴത്ത് കുടിക്കാനില്ല ഒരിക്കല അവനക്ക് രോഗം വരില്ല എന്നാണ് എന്റെ അഭിപ്രായം
അതെ അതെ ഈ പണ്ടത്തെ കാര്യങ്ങള നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയതായിട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ വളരെയധികം വ്യത്യസ്തുണ്ട് ഇപ്പോ ഉദാഹരണം പറ യാണെന്നുണ്ടെങ്കിൽ പണ്ട് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ചൂടുവെള്ളം മാത്രമ കുടിക്കാൻ പറ്റയുള്ളൂ തണുത്ത വെള്ളം കുടിക്കരുത്തന്ന് ഇന്നലത്തെ നേരെ തിരിച്ചാണ് പറയുന്നത് തണിച്ച പച്ച വെള്ളമാണ് കുടിക്കേണ്ടത് ചൂടുവെള്ളത്തില് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ബാക്ടീരിയകൾ നശി നശിച്ചു പോക് ണ്ണ് ണ്ട് എന്നാണ് പറയുന്നത് അതേപോലെ പണ്ട് പറഞ്ഞിരുന്നു. മണ്ണിലൊക്കെ ചവിട്ടി നടക്കുമ്പോൾ സൂക്ഷിക്കണം. മണ്ണിൽ നിന്ന് എന്തെങ്കിലും കാലിലേക്ക് പോയിസണ് വരാൻ സാധ്യതയുണ്ടത് പക്ഷെ ഇപ്പ നേരത് തിരിച്ചാ പറയുന്നത് മണ്ണൽ ചവി ട്ട നടന്നാേ ആ മണ്ണിൽ നിന്നും കാലിലൂടെ നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് കിട്ടാത്ത ഒരാൾക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടൂല്ല എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ്. തല താങ്കൾ നേരത്തെ പറഞ്ഞ തല തോർുന്ന കാര്യം നമ്മ കുട്ടികളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിന്ന് തല തോർത്തിട്ട് ഇല്ലെങ്കിൽ ജലദോഷം പിടിക്കും അതുപോലെ തന്നെ വേറെയുള്ള കുരയോ ചുമയോ അതുപോലെയുള്ള പനികളെ പോലെയുള്ള അസുഖങ്ങൾ വരുന്നള് പറഞ്ഞണ്ടുന്നത് പക്ഷെ ഇപ്പോ അങ്ങനെയല്ല പറയണ്ടത് തല ചോർത്താതെയാണ് നടക്കേണ്ടത് അതുപോലെ നമ്മള് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോ നമ്മള് നമ്മുടെ കുട്ടികൾക്കൊക്കെ പണ്ട ഏറ്റവും കൂടുതൽ സുഹത്ത് വരുന്നത് നമ്മുടെ സാധാ ആരിഭക്ഷണണം ആണ് ചോറാണ് പക്ഷെ ഇപ്പ നമ്മൾ അ അരി ഭക്ഷണങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് ഗോതമ്പിന്റെ ഭക്ഷണങ്ങളും അതുപോലെ ഈ ചോറൊ കുറച്ച് ചപ്പാത്തി പോലെയുള്ള വിഭവങ്ങളൊക്കെ കൂടുതൽ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രദ്ധ കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ കാലം മാറുന്നതിനനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് ആളുകളുടെ ചിന്താധാര വരെ മാറിസ് അത്രം വരെ മാറിയോ എന്ന് സംശയിക്കേണ്ട ഒവസ്ഥ
അതെ അതെ അതെ അതെ പക്ഷെ അയ്യ എന്റെ അഭിപ്രായത്തിൽ ശാസ്ത്രങ്ങ നിരന്തരമായി മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടേരിക്കണം കാരണം രാാസ്ംരിക്കൊ ഒരു സ്ഥായിയായ സ്ഥാനമല്ലല്ലോ സ്ഥായിയായ സ്ഥാനമാണെങ്കിൽ നമുക്ക് ആ സാധനം പഠിച്ചതിനനുരിച്ച് ഇതാൽ മതി മതിയള്ളൂ ഇത് നമ്മളള് പുതിയ ടെക്നോളജികളും മനുഷ്യന്മാരും പുതിയ പുതിയ അറിവിന്റെ തലങ്ങളിലേക്ക് അവര് കേന്ദ്രീകകരിക്കുന്നനുസരിച്ച് അതിന്റെ അറിവിൻ സ്ഥലങ്ങൾ അവര് വെട്ടിപ്പിടിക്കുന്ന അനുസരിച്ച് അവരുടെ മുൻ ധാരണകും മുൻപ് അവര് പഠിച്ച പല കാര്യങ്ങളും അവർ തിരുത്തപ്പെടേണ്ടി വരും അതൊക്കെ സ്വാഭാവികമായ കാര്യമാണ് അതുസരിച്ച് കാര്യങ്ങളും നമ്മുടെ തവങ്ങളും നമ്മുടെ അടിസ്ഥാന തവങ്ങൾ വരെ നമ്മൾ ചിലപ്പോ മാറ്റി നിക്കേണ്ടി വരും. ഇതൊക്കൊ ഒരു മനുഷ്യ സഹജമായ കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല നിങ്ങളൊന്ന് ആലോചി നോക്കും മഴയിൽ മഴയിൽൽ എച്ച് ടു ഒ എന്നൊരു പ്രതിഭാസമാണല്ലോ നമ്മള് വെള്ളമായിട്ട് പറയുന്നത് ഈ എച്ച് ടു ഒ കേറി കറി അവസ്ഥ അവസാനം ഈ ഒരു മഴ ആകാശം എന്നല്ലാ തന്നെ ഈ രണ്ട് മൂലകങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ശാസ്ത്ര ലാബുകളിൽ വരെ ഈ വെള്ളം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുമെന്നൊരു സാങ് ഇതൊരു തരത്തിലേക്ക് മനുഷ്യമാരും അവരുടെ പഠനങ്ങളെല്ലാം എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മളെ എല്ലാവരും കടന്നു പോയി ണ്ടിരിക്കുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇതെല്ലാം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും ഇതുമായിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്
പക്ഷെ ഞാന് മനസ്സിലാക്കുന്നത് ഈ ശാസ്ത്രം എത്ര പുരോഗമിച്ചാലും നമ്മള് അങ്ങനെ പറയാ ഏച്ചു ടു ഒ കൊണ്ട് നമുക്ക് വെള്ളം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളത് പക്ഷെ ഒരു ഒരു പക്ഷെ അത് കഴിഞ്ഞിരിക്കാം പക്ഷെ നമ്മുടെ ഏഹ് പ്രകൃതി നമുക്ക് തരുന്ന ഒരു ശുദ്ധമായ ഒരു പാനീയം ഉണ്ട് മഴ മേഘങ്ങളിൽ നിന്ന് രു രൂപീകരിക്കപ്പെട്ട ഒരു താഴത്തിലേക്ക് വന്ന് ആ ഒരു അതിന്റെ ആ ഫലം അതിന്റെ ആ ഒരു നാളത്തെ പറഞ്ഞില്ല അതില് ഒരുപാട് ആരോഗ്യപരമായിട്ട് ഒരുപാട് സാധനൾ മനുഷ്യർക്ക് ശരത്തിന് വേണ്ട ഒരുപാട് സാധനങ്ങൾ കിട്ടേണ്ടതുണ്ട് അപ്പൊ അതൊന്നും നമ്മുടെ ഈ പുതിയതായിട്ട് നമ്മള് കൃത്രിമമായിട്ട് ഒരു വെള്ളം ഉൽപാദിപ്പിക്കുകയാണെങ്കിൽ അതുകൊണ്ട് കഴയില്ല നമ്മള് അങ്ങനെ മൂലകങ്ങള് മാത്രെ പ്രത്യേകം പറയുന്നന്ന് മാത്രമേള്ളൂ പക്ഷെ ഈ ഒരു പ്രകൃതി കൃതി ഇതിനെ ഹ് പ്രകൃതി ഇതിനെ രൂപപ്പെടുത്തിയിട്ടുള്ള ആ രൂപത്തിൽ എത്രത്തോളം വെള്ളം ഉണ്ടാക്കാനോ അതുപലെ കഴിയില്ല അത്പോലെ തന്നെ ഈ മഴ പെയ്തിട്ട് നമുക്ക് ഒരു ഒരുപാട് വെള്ളം കിട്ടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കിയ എത്രത്തോളം വെള്ളം നമുക്ക് നമ്മുടെ ചുറ്റും ചറ്റു ഭാഗത്തുണ്ട് അത് നമ്മൾ അറിയുന്നില്ല ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങി പോവുകയാണ് ഈ ഡാമുകളിലും പുഴകളിലൊക്കെ നറയുന്നത് നമ്മുടെ മേഘങ്ങളിൽ നിന്ന് അപ്പൊ അത്രത്തോളം ഒരു അളവില് ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല പിന്നെ ഈ ഈ മഴ വെള്ളം കൊണ്ട് തന്നെ ചെലപ്പോ ചെല സമയത്ത് ഉണ്ടാക്കുന്ന വൈദ്യുതി നമുക്ക് തികയാതെ വരയാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ മൂലകങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മച്ച് വൈദ്യുതി ഉണ്ടാക്കുമ്പോ അതിനന്നുള്ള അതിന്റെ ഒരു പര്യാപ്ത അതിൻറെ ഒരു കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്
അതെ അതെ താങ്കൾ പറയുന്ന ആ രീതിയിൽ ചിന്തിച്ച് നോക്കുമ്പോൾ താങ്കൾ പറയുന്നത് വളരെയധികം വട്ടവും ശരിയമായിട്ട് തോന്നുന്നത് പക്ഷേ എന്നിരുന്നാലും ശാസ്ത്രം അങ്ങനെ പുരോഗമിച്ചൊ ഒരു കാലത്ത് തുകയാണെങ്കിൽ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകാണ് ചെയ്തത് അല്ലെങ്കിൽ കാരണം മനുഷ്യരാശിയുടെ അത്ര അത്രമേലൊരു വിജയമായിട്ടാണ് നമ്മളത് മനസ്സിലാക്കുക ഏതായാലും നമ്മുടെ മഴയുടെ ചർച്ച മുമ്പോട്ട് പോവുകയാണ് ഇനിയും നമുക്ക് മഴ ഒരുങ്ങി മഴയത്ത് കളിച്ചു ഉല്ലസിച്ച് മഴ ആസ്വദിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന ഞാൻ പറഞ്ഞു വക്കുന്നത്
അതെ അതെ എന്നാ നമുക്ക് പിന്നീട് സംസാരിക്കാം
ശരി
ശരി